ലോ
ആ കേക്കുന്നുണ്ടോ?
ആഹ് ഇണ്ട്ണ്ട്
എന്തൊക്കെ വിശേഷം ഫുഡൊക്കൊ ആയോ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് ഏ കഴിച്ചിട്ടൊന്നുല്ല കഴിക്കാനൊക്കെ ഇനിയ ടൈമ്ണ്ട് കുളിക്കണം തെടക്കണം തെടക്കാൻ നിക്കണള്ളൂ
ആ ടാ ഇത് ഇത്ര നേരം വൈകിട്ടാ പണിക്കെ കയ്യാ
ഇല്ലേ കയ്യലൊക്കെ ഇണ്ട് ഇന്ന് മഴ കാരണം തുണികള് ഒന്നു ഒണക്കാനും ഇതാക്കാനുംക്കെ അങ്ങടും ഇങ്ങടും നിന്നപ്പ സമയം കഴി
ആണോ ബെയിലുണ്ടായിരുന്നെന് ഇവിടെക്കെ നല്ല മഴണ് രാവിലെ തെടങ്ങ്യേ
ആ ഇപ്പല്ലേ കൊറച്ചോരം ഒന്ന് കണ്ടപ്പോ ഒന്നാക്കിയതാവും ചെറുതായിട്ട് ഒണങ്ങാനുണ്ടായിരുന്നെള്ളു അപ്പം ഒന്ന് അങ്ങടു ഇങ്ങടുക്കെ ഇടാൻ നിന്നു ആഹ് മിഷീനിട്ട് ഒണക്ക്ണന്നെ അപ്പന്നു കുടും ചെറുതായിട്ട് ഒണങ്ങാണ്ടായിരുന്നു അപ്പ അതൊന്ന് അങ്ങട്ടു ങ്ങടക്കെന്ന് റെഡിയാക്കൻ നിന്ന അപ്പ അയ്മെ സമയം പോയി
ഇനിപ്പോ എപ്പളാ ചോറൊക്കെ തിന്നാ
ചോറ്താ ഞ്ഞി തെടക്കല് എന്താ കുളി നിസ്കാരം കഴിഞ്ഞാ മതി
വീട്ടില് ല്ലേ
ആഹ് ഉണ്ട് ഞാനും മക്കളും ഉണ്ട് എന്റെ ഹസ്ബൻഡ ഉണ്ട് മാപ്പിമ്മുണ്ട്
ആണോ ആഹ് ശരി പിന്നെ എന്താന്താ സ്പെഷ്യല ഇന്ന് വെള്ളിയാഴ്ചക്ക ആയിട്ട്
ഇന്ന് വെള്ളിയാഴ്ച സ്പെഷ്യലി പറഞ്ഞാല് ഇന്ന് പച്ചക്കറിയാണ് ബീഫ് ഉണ്ടാവും ഞ ബീഫിന്റെ കടന്നെയാണ് പക്ഷെ ബീഫ് കഴിഞ്ഞു പോയി നേ
അ ശരി നിങ്ങള അക്ബത്തിന്റെ ബീഫ് എന്താ ഇറച്ചി പണിയാ
അല്ല ഹസ്ബന്റിനഅല്ല ഹസ്ബന്റിന് പെയിന്റിങ്ങിന്റൊണ് രണ്ട ഏട്ടമ്മാര് ക്കുആ പണിയ
അയ് ശരി അപ്പൊ വീട്ടുകാർക്ക്ല്ലല്ലേ വീട്ടാര്ക്ക് ഇന്ന് ബീഫ്
ഞങ്ങക്ക് കിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ച നേരത്തെ കഴ അപ്പോ ആള് തിരക്കാക്കാര ഭയങ്കര തിരക്കാക്കാര വെള്ളീച്ച കടയില് അപ്പൊ പോന്നാരും പോകാനുണ്ടായില്ല കടേക്ക്
ആഹ് അപ്പൊന്ന പച്ചക്കറിയാണ് എന്താ കറമൂസ അങ്ങനെ എന്തെലും ആല വെച്ച്
ഇന്ന് കുമ്പളങ്ങ കറിയും ബീൻസ് ഉപ്പേരിയും പപ്പടം പൊരിച്ചു
ആണോ രാത്രി തന്നെയാണോ
രാത്രി ഇതൊക്കെ തന്നെയക്കാരം വേറെ വേറെന്നും വെക്കലില്ല
ആഹ് ശെരി നന്നായിട്ട് വക്കലാ
ആ ഒന്നായിട്ടും വെക്കല്ലേ തന്നെയ രണ്ട മൂന്നരം ആൾക്കാരല്ലേള്ളോ ഓൽക്ക് പിന്നെ വൈന്നേരത്ത് മാപ്പിൾകാക്കാക്ക് ഫ്രൂട്സ
ഐശ്ശരി ഉപ്പൊക്ക ആ ഹസ്ബൻഡിന്റെ ഇപ്പക്കോ
അല്ലേ ഇന്റെ ഹസ്ബന്റിനെന്നെ ഉം ഓഡ്സ്യ ചെറിയൊരു ഷുഗർണ്ട് ചെർതായിട്ട് അപ്പൊ ഫുഡില് ഉം
പിന്നെ കൊളസ്ട്രോൾ ആണ്ള്ളത് നല്ല കൊള്ടോൾ കൂടുതലാണ്
ഇത് ഭയങ്കര പേടിയാണ് ചെറുതായിട്ടുള്ളൂ പക്ഷെ ഓഡ്സ കഴിക്ക ഇപ്പോൾ പേടി കൺട്രോൾ ചെയ്യും രാത്രിക്കകത്തെ ഫുഡ് ബാക്കിള്ളന്ന് നോക്കൂല്ല പൻസാര ഒയിവ ക്കും ചായയും മധുരള്ള ചായ കുയക്കും
സാധാ ചോറിലന്നെ
ആഹ് ഇണ്ടേയ് അപ്പൊ അതന്നെ രാത്രിക്കത്തള്ള മാത്ര ഒഴിവാക്കും ഉച്ചക്ക് കഴിക്കും
അയ് ശരി രാവിലെ അ ആയിക്കല്ലേ
ഉം ഒറ്റക്കത്ത് ഫുഡ ഒഴിവാക്കുല്ല രാവിലത്തെയ ഒക്കെ കഴിക്കും വൈകുന്നേരത്ത ഒഴിവാക്കുംണ്ട് ചെയ്യും
തോനണ്ടോ ഷുഗറ്
ഇല്ലേ ചെറുതായിട്ടൊക്കെണ്ട നൂറ്റി നാല്പ്പതല്ലേ മാക്സിമം അതൊരു ചിലപ്പോ നൂ റ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയാ
ഇടക്കിടക്ക് നോക്കുവോ ഇങ്ങനെ കൊളസ്ട്രോൾ ഷുഗറൊക്കെ
ആ കൊളസ്ട്രോള് ഇല്ല ഇതുവരെല്ല നോക്കിയപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ഷുഗറ് ചേലപ്പോ ഒരു മാസം കൂടുമ്പോ നോ ചൽപ്പം രണ്ടു മാസം കെയ്ഞ്ട്ട് നോക്കും ഗുളിക കുടി ക്കാതേണ് ഇപ്പോ ഒരു വിധം നോക്ണത് കാര്ണം ഗുളിക കുടിക്കേണ്ട അത്ര ഷുഗർ ഇട്ടില്ലേനും.
ഏഹ് ആഹ് ആ.
അപ്പൊ ങ്ങനെ ഫുഡില് കണ്ടട്രോളീത് അങ്ങനെ പോവ്വാ.
ആഹ് ആ ഇന്റെ ഹസ്ബന്റ് ഇതേപോലെ രാവിലെ മുത്താറി പത്തിരിയണ് കഴിക്കാ. അരിഭക്ഷണം നല്ല കൊറയ്ക്കും രാവിലെ ഒരുത്തിരി ചോറുന്നു പിന്നെ രാത്രി ന്താ അങ്ങനെ കൊളസ്ട്രോൾ
കൊളസ്ട്രോളും ഇതുപലെ ഷുഗറിന്റെ പോലെ നമ്മള് നല്ല ശ്രദ്ധിക്കണേയ്.
ആഹ് അതെ അതെ.
അത് രണ്ടയിട്ടം കൊളസ്ട്രോൾ ഉണ്ടല്ലോ ശീത്തത് ഉണ്ട്‌ മ
ആഹ് അതെ അതെ നല്ലത് തോനേ കൂടുതല ആക്കണം. നല്ലത് കൊറവു ആ തീത്തത് കൂടുതലും.
കൂടുതലും ആണ് അവടെ എന്റെ മൂത്തച്ഛനൊക്കെ ണ്ടഅങ്ങനെ വല്യയ കാക്ക പിണ്ട അങ്ങനെ മ്മ്ഹ്.
അയ് ശരി ന്ന്ട്ട് അവര് കാണിക്കുന്ന ഡോക്
ആ ണ്ടേയ് ഡോക്ടറെ കാണിക്ണ്ട് ഇതുപോലെയൊക്കെ തന്നെ കാക്കിം കോറീം പിന്നെ ചാമരിയില്ലേ ചാമ
അന്താ?
ചാമ ചെറിയ അരി റവടെക്കാ പോലെയ്ക്കാരം അത് ചെറ് അതൊക്കേ അയ് ഷ ഇനിക്ക് അത് ഓരോ നാട്ട് ക്കൊ ഓരോന്നല്ലേ പറയു ക്കറിയില്ല ഞങ്ങളവ്ട്ക്ക് ചാമാ വെള്ള റവടെ പോലെ തരിട പോലെ ചെറ്ത്.
എന്താ കഞ്ഞി വക്ക്ണതാ?
കഞ്ഞിയൊക്കെ ഉപ്പ്മാവൊക്കെ ണ്ടാക്കുംന്ന് അറിനാണാ ഇൻക്കറിയില്ലട്ടൊ താത്ത അങ്ങനെ ചിയ്യ്നാണാ കാ കാക്ക് ചെയ്ത് കൊടുക്ണാണാ.
ആ അയ് ശരി കൊളസ്ട്രോൾണോ?
ആഹ് അതെ കൊളസ്ട്രോൾണ് നല്ലതാണ് പറിണെക്കാ.
ചാമരി കൊണ്ടിട്ട് കഞ്ഞി പ്പുമ്മാവ് ഞാൻ ആതിയായ്‌ട്ട് കേക്കാ അങ്ങനെ ഒരു അരി ഞ്ഞി
ആഹ് ണ്ട് ആ അ സാ ഇനി ഒന്നാന്ന് അറീല്ലേ പേര് പലതും ണ്ടാവുല്ലോ.
ആഹ് അതെ അതെ ഹ്.
ചേലോര് റ റാഗി പറിം കോറാ ന്നൊക്കെ പറിം അയ്പോലെ ഇഞ്ഞി എങ്ങനെ
രാഗിപ്പൊടി ഞങ്ങള ഇവടെ മുത്താറീന്ന് പറയും.
ആഹ് രാഗി പൊടി ഞങ്ങള് കോറാ റിം ന്നാ ചെൽപ്പോ സംഭവം ഒന്നെനെയിരിക്കും ന്നാ.
പത്തിരിക്കെ ണ്ടാക്കിയാലൊ ഒരു മറ്റേ ഈ ബ്രൗൺ കളർ ആയിട്ടുള്ളേ
ബ്രൗൺ കളറ്ള്ളത് അതന്നെ രാഗിപ്പൊടി കോറാ
ആഹ്.
നമ്മള് ചെറീയേ മക്കകൊക്കേ കൊടുക്കുല്ലോ ഫസ്
ആഹ് രാ പറിം.
ആഹ് കോറാന്ന് പറയും ന്.
ആഹ് അത് അത് പത്തിരി ണ്ടാക്കാ പുട്ടൊക്കെ ണ്ടാക്കും അതൊണ്ട്.
അതെല്ലെ ഞാൻ പു പത്തിരി ആദ്യായിട്ട് കെയ്ക്കാട്ടൊ പുട്ട് കേട്ട്ക്ണു പു ട്ട് പൊടി കിട്ടും അങ്ങനൊക്കേ കായ്ക്കും.
ആഹ് അപ്പ പത്തിരി സാധാ മ്മള അരിപ്പ ത്തിരി ണ്ടാക്കുന്ന പോലെ കൊഴച്ച് വാട്ടി കൊഴച്ച് ണ്ടാക്കിയാ മതി ഇവടെ പത്തിരി ണ്ടെങ്കി കൊടുക്കല്ണ്ട് രാവിലെ.
ആഹ് അപ്പൊ നമ്മള പ്പോ അയ്ന് വെള്ളക്കെ ഇങ്ങനെ ഉ
കൊർച് വെള്ള ഒക്കെ
ആഹ് പെട്ടെന്ന് മേഗ ലൂസ ആവൂലേ അത് അരിപ്പൊടിയെക്കാട്ടിലും?
അതെ അതെ കൊറ്ച്ച് വെള്ളം ഒഴിച്ചാ മതി ന്നിട്ട് നല്ലണ്ട് കൊഴ സാദാ പത്തിരി പ്രശ്നം പരത്തുന്ന പോല അങ്ങനെ പരത്തിയാമതി സാദാ പത്തിരീന്റെ. ഒക്കെ വരും ചെയ്യും.
അത് ഞാൻ ആദ്യമായിട്ട് കേക്ക രാഗിയിട്ട് പത്തിരി ഉണ്ടാക്കണത്.
അത്ലേക്ക് മുളകത്തെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞവിടെ ചെറുതായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ചെറുത്.
ആഹ് ആഹ് ആ അതിപ്പോ ആ പത്തിരി ഇതി അതും നല്ല മാറ്റം ഉണ്ടല്ലോ. പൊടിയല്ലാം മാറ്റി
ആ അതെ ഉണ്ടാവും അത്ണ്ടാവും എന്നാലും നല്ലതാണ് നമുക്ക് രക്തം ബ്ലഡും.
ആ നല്ലതാണ് അതിപ്പോൾ എങ്ങനാക്കി കഴിച്ചാലും രാഗി നല്ലതാണ്. എന്തുണ്ടാക്കി കഴിച്ചാലും നല്ലതാണല്ലോ അല്ലെ
എന്റെ മോൻമാർക്ക് ഞാൻ കൊടുക്കാര്ന്ന് ചെറുതാവുമ്പം
ആ ഇവിടെ ഞങ്ങള് ചെറിയ മക്കൾക്ക് ഫസ്റ്റ് തന്നെ കൊടു നമ്മൾ ഈ മറ്റേ ധാന്യപ്പൊടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് കായപ്പൊടി കഴി കൊടുത്ത് കഴിഞ്ഞാ പിന്നെ നമ്മളതന്നല്ലേ കൊടുക്കാ
ആഹ് ഈ അമൃതം പൊടി
ആ ശരിയാ ഇവിട അമൃതം പൊടി രണ്ടാമത്തെ ആൾക്ക് നല്ല കാര്യമാണ് മൂത്താള് തീരെ തിന്നത്തില്ല.
എന്റെ മോന് കൊറച്ചൊക്കെ തിന്ന് ന്ണ്ട് ന്റെ മോള്
ആ ചെലോർക്ക് അത് പിടിക്കൂല വയറ്റിന് പിടിക്കൂല ചിലർക്ക് അതാണ്
ഉം അത് ദഹിക്കാൻ നല്ല പണിയാണതെ എല്ലാ നട്‌സും പാടുള്ളതല്ലേ അതാണ് കുറെ സാധനങ്ങള് മിക്സ് ചെയ്തിട്ട് അതില് പൊടിച്ച്
ഒരു ടീച്ചർ ഇങ്ങന വിളിക്കും അമൃതം പൊടി വേണ്ടെന്ന് വെച്ചിട്ടാ അവർ ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ
ഞാന് ഫസ്റ്റ് ത്താൾക്ക് വാങ്ങിയതേയില്ല പോയിട്ടേയില്ല ഇത് പോലെ തട്ടം കൊടുത്തു അതിന്റെ ടേസ്റ്റ് കുട്ടിയോൾക്ക് പറ്റണില്ല ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ രണ്ടാമത്ത ആൾ അപ്പൊ പിന്നെ മൂന്ന് വയസ്സു വരെ വാങ്ങിക്കുണു
ആഹ് ഇഞ്ചി ആഹ് ആ ആ ചെറുതാള് അംഗൻവാടി പോണതാ
ചെറുത് അംഗൻവാടിക്ക് പോയി മൂന്നാളാണ് ചെറിയ ആളിപ്പോ അംഗൻവാടിക്ക് പോകാൻ തുടങ്ങുന്നു നാല് വയസ്സ് ആവറായി ഇത്ര ചേർത്തിട്ടില്ല ഇപ്രാവശ്യം അടുത്ത വർഷത്തെ ചെറിയ ആളാണ് ആൾക്കും ചെറുതാ കണ്ടാ നാലു വയസ്സ് ആവാനായിന്നൊന്നും പറയില്ല ചെറുതാണ് അപ്പേന് ഈ പ്രാവശ്യം ആക്കില്ല
ഇന്റെ മോള് അതേമാതിരിയാ
ആ അതാണ് ഇവനിക്കും അങ്ങനെയാണ് മറ്റാൾക്ക് രണ്ടാൾക്ക് നല്ല ഹൈറ്റും വെറ്റും ഒക്കെ ഉണ്ട് ശേ ഇവന് അങ്ങനില്ല ഇവനൊരു പറയില്ല ശരിക്കും മൂന്ന് വയസ്സൊക്കെ ആയ പോലെ തോന്നുള്ളൂ
ആയി തോന്നൂല്ല കണ്ടാല്
ആഅതാണേ അപ്പം അതിനേ ചേർത്തില്ല അപ്പൊ കാണുമ്പോ നമ്മുക്ക് ചേർക്കാൻ തോന്നണില്ല
ഹ് ഹാ അതേ
അപ്പൊ അടുത്തപ്രാവശ്യം ഞങ്ങള്ചേർത്താലോന്ന് കരുതി
ൽകെജി ചേർത്തു ഇവിടെ രണ്ടാമത്തോനെ പോണ സ്കൂളിൽ
പോയി പരിജയ കരയുവൊക്കെ ചെയൂലെ നമ്മള് ഈ അംഗൻവാടി പോയ പോലൊരു പരിചയം ഉണ്ടാവേ
ആഹ് ഇണ്ടാവേ ഫസ്റ്റ് അങ്കണവാടി പോകുമ്പം കരഞ്ഞീനു പിന്നെ ഇവടന്ന് കുറച്ചങ്ങു ദൂരണ്ട് ഇപ്പോ ഒട്ട്രോക്ഷ ഏൽപ്പിച്ചു വേറെ കൊറേം കുട്ടികളുണ്ടാരുന്നേ അപ്പൊ പിന്നെ ഓട്രോക്ഷയില് പോണേ പോല് പോയിട്ടങ്ങനെ പോകും അപ്പോ പിന്നെ ചിലപ്പോ ഞാന് കഴിഞ്ഞ വർഷം ചേർത്തിന് നവംബറിൽ ചേർത്തിന്നു കഴിഞ്ഞ ആഹ് ണ്ട് ആഹ് പ്ര അന്ന് കൊണ്ടോയി ചേർത്തിരുന്നു അന്നൊക്കെ കരച്ചില് തന്നെ ആയിന്നു പിന്നെ ഇപ്പൊ സെ റ്റായി ഇപ്പോ കൊഴപ്പൊന്നുല്ല ഇപ്പൊ മൂത്തോരു രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി സ്‌കൂളിക്ക് പോണ പോലെ ഓനും ഒപ്പം കുളിക്കും ക്കാലും കഴിഞ്ഞ് നേരെ മാറ്റി പോകും ഒരുങ്ങി നിക്കും വണ്ടി വരാന് ആഹ് അത് കുട്ടിയക്കെ ഒരിതാണ് ദൂരെ തന്നെ ഇവിടെയുംഅംഗൻവാടി ഭയങ്കര ദൂരാ
വണ്ടിയൊന്നും ഇല്ല തോന കുട്ടികളൊന്നു ഇല്ല അപ്പളാ അപ്പ് അയ്യോ കൊല്ലംകൊല്ലംഒരു കുട്ടി രണ്ടുട്ടി അങ്ങനെ
ആഹ് ഇവിടുന്ന് എന്ത് ഒരു മൂന്നാല് കുട്ടികള് ഞങ്ങളെ വീടിന്റെ അടുത്ത് നിന്ന് തന്നെ ഉണ്ട് പിന്നെ കുറച്ചപ്പുറത്ത്ന്ന് രണ്ട് മൂന്ന് കു ട്ടികളും ഉണ്ട് അപ്പൊ പിന്നെഓട്ടോറിക്ഷക്കാര്ക്ക് കൊയപ്പല്ലേ മറ്റേത് ഒരു കുട്ടിക്കൊക്കെ വരാറയുമ്പോ ഒര് ഒരു എടങ്ങേറാണ്
ആഹ് അതെ അങ്ങട്ട് ഇവടെ ദൂരായോണ്ട് കൊണ്ടോയാക്കലില്ലേ ഞാന്
പിന്നെ ആരും ഇപ്പ നടക്കൂല ഒക്കെ ഒന്നോ ഒരു ഒന്നോ രണ്ടോ ദിവസം നടക്കും പിന്നെ മൂന്നാമത്തിസം എല്ലാരും ചടക്കും നടന്നു ആഹ് അതാണ് രണ്ടു നേരം നടക്കണ്ടേ
പിന്നെ പിന്നെ പ്രത്യേകിച്ച് മഴയും ഒക്കെ ആകുമ്പോ ഭയങ്കര ചടപ്പാവും
ഞാനീ പറഞ്ഞ് വെക്കേഷനില് മൂത്തച്ഛന്റെ കുട്ടികൾ ഉണ്ടാവും അപ്പം ഓലെ പിന്നാലെ പറഞ്ഞയ ക്കുംന്ന് അന്ന് വണ്ടി വന്നിന്നില വെക്കേഷനില് പിന്നെ ഇപ്പൊ സ്കൂൾ ആഹ് പിന്നെ ഇപ്പോ സ്കൂള് തുറന്നപ്പോ പിന്നെ വണ്ടി വരല് തൊടങ്ങി
ഇങ്ങ ഈ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ ഇങ്ങള്
ആഹ് ചെയ്യും പക്ഷെ ഒന്ന് വീണിനാല് പിന്നെ പേടി പിന്നെ അത് തൊട്ടിട്ടില്ല അപ്പ ഓലു പറയേ ന്റെ കുട്ടിനെ കൊണ്ട് പോകണ്ടാ പറയും
എന്താ പറയാ വീട്ടില് ഇണ്ടോ
ഏഹ്
ഇണ്ടോ വണ്ടിയിണ്ടോ
ആഹ് ഇണ്ട് വണ്ടിക്കെ ണ്ട് കാറ് സ്കൂട്ടി ഇലക്ട്രിക് സ്‌കൂട്ടി എല്ലാതുംണ്ട് ക്ഷേ വീണും അപ്പ പിന്നെ പേടിയായ്
വീഗണൊക്കെ സ്വാഭാവികല്ലേ എന്നാലും
ആഹ് പിന്നെ എന്ത്ട്ടാ ഫസ്റ്റ് എന്താ ലൈസൻസിന് കൊടുത്തു ഫസ്റ്റത്തിലെനന്നെ പൊട്ടി
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഇനി രണ്ടാമത് കൊടുത്ത് ഇട്ടക്കണു അയിലിനി പോണം പോയിട്ട് ഒന്നുകൂടി ഒരു ടെസ്റ്റും കൂടി പ നോ
നമ്മള് കൊടുത്തിട്ട് അവര് വിളിക്കയാ ചെയ്യാ
നമ്മള് ആദ്യൊക്കെ അങ്ങനെയിരുന്നു ഇപ്പൊ പിന്നെ ഫോൺ വഴീനെ നമ്മള് തന്നെ ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് ത്തിട്ട് നമ്മൾ തന്നെ പോവാ ചെയ്യ
ആണോ ഇപ്പോ നല്ല പൈസ ഉണ്ടോ ലൈസൻസ് എടുക്കാന്?
ഇ ഞാന് ഇപ്പൊ ഉണ്ട്ന്ന് പറയണേ കേക്കാം. ഞാനിപ്പോ ഒരു രണ്ടു വർഷം മുന്നാണ് ഞാൻ പോയത് അപ്പ അതിന് അന്ന് ഞാൻ സ്കൂട്ടി മാത്രം എടുത്ത ള്ളു. കാർ എടുത്തിരുന്നില്ല അന്നും ഇവൻ ചെറുതേന്ന് ഇവനെ കൊണ്ടാ പോവാ മുത്തേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഒരാളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്താള് കേറി. അപ്പൊ പിന്നെ ഓന് അംഗൻവാടിക്കൊക്കെ പോവല് തൊടങ്ങി അന്ന് ഓന് എന്നെ പോയിനതെ അപ്പൊ സ്കൂ കൂട്ടി മാത്രേ എടുത്തുള്ളൂ കാറാവുമ്പ പിന്ന നമ്മക്ക് കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റ് റ്റൂല്ല റോട്ട്കൂടായിക്കാരം സ്കൂട്ടി പിന്നെ ഗ്രൗണ്ടിലാണ് പഠിച്ചീനത് അപ്പം ഞമ്മക്ക് ഇങ്ങനെ നിക്കാനും അവടെ നിക്ക് ഒരാളെട്ത്ത് കൊടുത്ത് ത്ത് നമ്മക്ക് നോക്കീട്ട് വേഗം അരമണിക്കൂറെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അൻ അന്ന് ഒമ്പതൊക്കെ ഒമ്പതും എട്ടൊക്കെ ആയിരുന്നു.
ഈ ലൈസൻസ് എടുക്കുമ്പോ നമ്മള് സ്റ്റാർട്ടിങ്ങില് കാല് കുത്ത് കുത്താതെ ആട്ട് കേറി കഴിഞ്ഞാ പിന്നെ അവസാനത്തിലാല്ലേ കാല്
ഫു ആഹ് ഫുള്ള് കുത്താൻ പറ്റൂല ഞാന് ഫ എട്ട് എട്ട് ഇങ്ങട് എട്ടാടാ സ്കൂട്ടിക്ക് എട്ടിട്ട് ഇങ്ങട് തിരിഞ്ഞിങ്ങട് പോരണോടു കൂടെ കുത്തി കുത്തിയില്ല എന്നായിട്ടുള്ളു അപ്പത്തിന് പോലീസ് വിസിലടിച്ച്
ആണോ അപ്പൊ അങ്ങനെ ഒന്നും സമ്മയ്ക്കൂല്ലല്ലേ
ഒന്നും ഞമ്മള് അയ്ന്ന് ഫുള്ളും ഇങ്ങട് പോന്ന് കഴിഞ്ഞിട്ടെ നമ്മക്കത് ശെ ഇതാക്കാൻ പറ്റു പറ്റുള്ളൂ കാല് എട്ക്കാൻ പറ്റൂല വണ്ടീമ്മന്ന് ഉം അങ്ങനെയാണ് അപ്പൊ പിന്നെ അവിടെ ഇട്ടു
ഏഹ്
ഒറ്റ വട്ടെ നമ്മക്ക് ചെയ്യാൻ സമ
ആഹ് ഒറ്റ വട്ടം ഒറ്റവട്ടെ പറ്റുള്ളൂ പിന്നെ നമ്മള് അടുത്തത് വീണ്ടും പൈസ അറുന്നൂറേനു അന്നൊക്കെ രണ്ട് വർഷം മുന്നേ ഇഞ്ഞിപ്പോ ഇപ്പൊക്കെ കൂടിട്ടുണ്ടാവും അന്ന് അറുന്നൂറ് കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ട്
അപ്പൊ ഇവിടെ ചെയ്ത് പോണ്ടി വെരൂല്ലേ
ആഹ് പോണേ ഞമ്മള് ക്ലാസ്സിന് പോണം പിന്നെ എല്ലാതും അറിയാണെങ്കി പിന്നെ കൊഴപ്പല്ല നമ്മള് ലൈസൻസിന് മാത്രം കൊടുത്താ മതി അപ്പ നമ്മള് ടെസ്റ്റ് ഇടാൻ മാത്രം പോയാലും മതി
ആഹ് അതെ അതെ അല്ല അമ്മക്ക് വീട്ടിന്ന് ഇങ്ങനെ വല്യതാക്കി വല്യതാക്കീട്ടല്ലേ എട്ടിടാ
ആഹ് വൽതാക്കീട്ടന്നെയാ ഇടാ ക്ഷെ അത് മറ്റേ വണ്ടിയാക്കാരം സ്കൂട്ടിയല്ലാ തുമ്പി വണ്ടി അറിയില്ലേ ഒരു വേറെ ടി വി എസ്
വണ്ടി മീൻകാരൊക്കെ വണ്ടിയാ അതൊക് ഓടിക്കാൻ കയ്യാ?
അത് അങ്ങട് പഠിച്ചന്നെ
ക്കുന്ന പോലെ തന്നെ പടിക്കാ
അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഇൻക്ക് മാറ്റം തോന്നലുണ്ട് അപ്പൊ അതോണ്ടാണ് അവിടെ ടെസ്റ്റിടാ അപ്പൊ നമ്മക്ക് ഈ സ്കൂട്ടിട്ട് അതുമ്പാടെ ആവുമ്പോ ചെറിയ ചെ അല്ലേ നല്ല എക്സ്പീരിയൻസ് ഇള്ളവർക്കൊന്നും വിഷയല്ല നമ്മള് ആദ്യായിട്ട് പഠിച്ചിരിക്കുണോർക്കൊക്കെ മാറ്റം തോന്നും വണ്ടീമ്മെ പോയി പോയി പടിഞ്ഞവർക്കൊന്നും വിഷയണ്ടാവൂല
ആഹ് ഓര്ക്കൊക്കെ ഈ ആണുങ്ങക്കൊക്കെ പറ്റും ആഹ് ആഹ് ആഹ്
അങ്ങനെ നമ്മക്കതൊരു ഇതായി തോന്നെ നമ്മളാ ആദ്യം എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലായിരുന്നു അങ്ങനെ പോയി പഠിച്ചാളാ ഞാൻ അപ്പൊ ഉം ഇഞ്ഞി പോണം അന്ന് ഒന്നുകൂടി നോക്കീട്ട് പോണം ഇപ്പൊ ഇതിയെനൊക്കെ ഇല്ല അത് പഠിച്ചിട്ടില്ല ഇത് തന്നെ ഫുള്ളാക്കട്ടെ ആദ്യം
ഈ കാറ്
ഏഹ്
കാറ് എച്ചിടലാന്ന് തോന്ന്ണ്ട്ല്ലേ
ആഹ് കാറ് എച്ചിടലാണ്.
ഉം ഉം അത് പിന്നെ എളുപ്പാ എച്ചിടല്?
അറീല്ല ഇൻക്കയിനെപറ്റി അറീല്ല ഇന്റെ ഒപ്പം മൂ മൂത്തച്ചിയെള് വേറെ ഇണ്ടായി എളാപ്പാടെ മരുമക്കള് ഇണ്ടാരുന്നു ഓൽത്തെ ഒരാള് കാറിന് ഒരാള് സ് സ്കൂട്ടിക്ക് ഓൽക്ക് രണ്ടാൾക്കും ഒരാൾക്ക് എട്ടും കിട്ടി ഒരാൾക്ക് എച്ചും കിട്ടി ലൈസൻസും കിട്ടി ഉം ആണ്ട് ഓൽക്കണ്ടാക്കും കിട്ടി ഏഹ്
അ ഫസ്റ്റ് പോക്ക് തന്നെ കിട്ടണംന്നറയാ
ആഹ് അപ്പൊ കിട്ടണം അപ്പ ഞമ്മക്കൊരിതാവും പിന്നെ ഞമ്മക്ക് പിന്നെ മടിയായീലേ പിന്നെങ്ങട്ട് ചടപ്പ് വരുമ്മള്
അതെ അതെ ന്നാ ഒ കെ ങ്ങക്ക് വിളിക്ക വിളിക്ക
ആഹ്‌ അയ്കോ നിപ്പം വിളിക്കണ്ടാന് കൊ